കേക്കാവോ? ആഹ് കേക്കാ എന്തണ്ട് സുഖമാണോ?
ആഹ് സുഖവാരി എന്താ ഒരുര് കോളൊക്കെ ഇപ്പം?
ഓ ഒന്നു ഇല്ല ചുമ്മാ ഇങ്ങ ഇരുന്നപ്പോ വിളിച്ച ഞാൻ നമ്മുടെ പണ്ടത്തെ കാലത്ത് ഇത്തെ സ്കൂളില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച നമ്മൾ ഒരുമിച്ച് പഠിച്ചതും കളിച്ചതും പിന്നെ മാങ്ങ പറിക്കാൻ പോയതോ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്കൊരു വിഷം ഇനി നമുക്ക് അങ്ങനെയുള്ളരു കാല എനിക്ക് തിരിച്ച് കിട്ട കിട്ടത്തില്ലോ
ആഹ് ആഹ് പിന്നെ ഏതുമാ
ആഹ് എന്തോ?
ഉണ്ടടി അവിടോ?
ആഹ് എവിടെ എല്ലാരും ഉണ്ട്. ഞാനിങ്ങനെ വിചാരിക്കരുത് നമുക്ക് എല്ലാവർക്കും കൊണ്ടും ഒരു ടൂറ് പ്ലാൻ ചെയ്ത് പോയാലോന്ന് ഇങ്ങനെ കരു അതെ നമ്മള് എല്ലാരും ഒരുമിച്ച് പഠിച്ചവരൊക്കെ
എവിടെ പോവാനാടി?
എവിടെയങ്കിലും നമുക്ക് എന്തായാലും ഒരു ഒരു റീയൂണിയൻ നമുക്കൊന്ന് കൂടിയിട്ട് നമുക്കൊന്ന് ആലോചിക്കായിരുന്നു എല്ലാർക്കും തമ്മില് നമ്മള ഇനിയിപ്പോ എല്ലാരും ഓരോരോ സ്ഥലത്തല്ല അപ്പൊ എല്ലാർക്കും പറ്റുന്ന രീതി
അത് എനിക്ക് ആഹ് സ്ഥലത്തിന്റെ പേര് മറന്ന പോയ്‌
നമ്മള് കൂർഗ്-
കൂറ്
കൂര്ഗിലും മൈസൂരിലും പോയായിരുന്നല്ലോ? ഉം പിന്നെ നല്ല സ്ഥലം ഉം ആണ് ആണ് അത തന്നെ വെറൈറ്റി പിടിക്കണം നമുക്ക് കൊറെ എന്തുവാ റൈഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്തായാലും ഒ വഡർലായിൽ ഒന്ന് പോണം അവിടെ ആവുമ്പോ ഓർമ്മിക്കാനായിട്ടുള്ള പല കാര്യങ്ങളുംക്കെ കാണുമല്ലോ? നമ്മൾ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ആഹ് അത് തന്നെ അപ്പൊ ഇനീന ആലോചിച്ചു എല്ലാരും അവിട ഒന്ന് പറഞ്ഞട്ട് പോാനോന്ന് കരുതീട്ട്- അപ്പ എന്റെറടുത്ത് മെസ്സേജ്ച്ചട്ട് നമ്മുടെ ഒരു കൂട്ടുകാരീ ചോദിച്ചു. എന്റെ മനസ്സിൽ ഇതോട്ട് പോണന്നു പ്ലാൻ ഉണ്ടാവ അല്ലേ ഏത് സ്ഥലമന്നൊന്നും ഇല്ല അപ്പ ഞാൻ കരുത് എാവരോട്ടും ചോദിച്ചിട്ട് ഓരരു അഭിപ്രായം കൂടെ പറഞ്ഞിട്ട് പോകാനും കൂടെ കരുതി-
ആഹ് എടിേ ഞങ്ങള് കഴിഞ്ഞ വട്ടവേ ഞങ്ങള് ഇല്ലിക്കക്കല്ലി പോയായിരുന്നു.
ആഹ് എന്നിട്ട് അത് കൊള്ളായിുന്നോ അവിടെ?
ഓ വലിയ ഇതൊന്നും ഇല്ലടി നമ്മള് ജസ്റ്റ് ഇങ്ങനെ മലയാടി മല കയറണം. ഞാൻപ്പ വിചാരിച്ചു നിന്നയും കൂടെ കൊണ്ടുവന്നായിരുന്നല്ലോന്ന് വിചാരിച്ചു അപ്പൊ നീ നാട്ടിലില്ലായിരുന്ന്.
ആഹ് ഞാൻ വാട്ടിലില്ലല്ലായിരോല്ലേ ഞാൻ കഴിഞ്ഞ മാസല്ലേ വന്ന്
ഉം അതാ പിന്നെ വെളുപ്പിനെ പോയതും.
അവിടെ ഇപ്പൊക്കെ പോകാൻ പറ്റൂല മഴയൊക്കെയാണ്ട് തെന്നി ഒക്കെ കടക്കുവായിരിക്കുവോ?
അതൊന്നും കുഴപ്പമില്ലടി റോഡ ആടി-
ആന്നോ
റോഡാ ആഹ് അപ്പൊ നമുക്ക് ട്രക്കിങ് ഒക്കെ നല്ല ഇതാ ആ ഞങ്ങള്ൾ കാറിൽ പോയി പിന്നെ അവിടുന്ന് ഞങ്ങള് മേപ്പോട്ട് നടക്കുക ചെയ്ത വണ്ടി ഒന്നും ഇല്ലായിരുന്നു അപ്പം
ഓ നടന്ന നടായത് ഒരുപാട് കപ്പെട്ട ആണോല്ലെ ഈ അത്രയും
ഉണ്ടായിരരുന്നു നീ മാത്രേ ഇല്ലാന്നേ ഉള്ളൂ ഞങ്ങള്ൾ കുറു പേരു ഉണ്ടായിരുന്നു ഞങ്ങിങ്ങനെ പ്ലാൻ് ചെയ്തു പോയി
ആ ഇല്ലോ
ഉം ഞങ്ങള് പിന്നെ അതുവഴി മീൻ പിടിപ്പാറയിലൊക്കെ പോയായിരുന്നു
ന്നിട്ടെ എങ്ങനിണ്ടാരുന് അവിടെ ചെറുക്കൻ ഉണ്ടായിരുന്നങ്കിൽ തന്നെ ആൾക്കാര് മറ്റുള്ളവരൊക്കെ വരുന്നുണ്ടായിരുന്ന്
ആ കൊഴപ്പയില്ലടി അയ്നെ വല്ല്യ കാണാനൊന്നു ഇല്ലടീ പിന്നെ അതൊന്നും കാണാനില്ലാത് തൊട് ഞങ്ങള് സൂവീപ്പോയി സൂവീല് ഇപ്പം പണ്ടത്തേ പോല ഒന്നും ഇല്ലടി എല്ലാർക്കും വംശനാശൊക്കെ സംഭവിച്ച്
ആഹ് ആഹ് അയ് ശരിയാ നമ്മുടെ മൈസൂരായാലും സൂര് പണ്ട് ഞങ്ങള് പോയ സമയത്ത് നമ്മള് പോയ സമയത്ത് എല്ലാരും പറഞ്ഞില്ലീ ആ ഒര് നൊക്കെ ഉണ്ടായിരുന്നു അവിടെ ശ്ശെ ഇപ്പോ ഒന്നൂലേ നാണ് ഓരോരോ അവിടിരിക്കുന്ന മൃഗങ്ങൾക്കൊക്കെ ഓരോരോ ഇപ്പെന്താ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനായി പോവല്ലിയോ
ഇപ്പാ ഇപ്പം ഇതാരിക്കും അതിന്റെ യാസ്റ്റ് കാലഘട്ടം ഇപ്പം ഉള്ളതിതായിരിക്കും ഇനി നമ്മുടെ ജനറേ അതായത് മക്ക ക്കെഒന്നും ഇതിലൊന്നും കാണാൻ പറ്റത്തില്ലായിരിക്കാം
കാണാൻ പറ്റത്തില്ലായിരിക്കാൻ ആണെന്തിനാ ഓരോ തവണ നമ്മളെന്നപ്പോ ഓരോരോ കൂടെ ഒഴിച്ചിട്ടേക്കുവല്ലാരുന്നോ പേര് മാത്രം ഉണ്ടായിരുന്ന് അവിടെ അപ്പന്നിങ്ങള്ന്നില്ലല്ലോ തുട്ട് കാണുന്നോ നില്ലായിരുന്നല്ലേ
ഉം അങ്ങ് ഇപ്പം വംശനാശമെല്ലാർക്ക് ഇപ്പത്തന്നെ പുൽച്ചാടി പുൽച്ചാടിയില്ല ദന്തക്കെയ്
തവള തവള പറ്റ് പച്ചത്തവളകളെ കാണുന്നില്ല പുൽച്ചാടി കളില്ല എന്തക്കെ വംശനാശം വന്ന് പോവുനുണ്ട്
ഉം ഇപ്പഴും ദിനോസറൊക്കെ കാണുവോടീ
ദിനോസറ് അതറിയത്തില്ല പണ്ടൊര് നമുക്ക് സോഷ്യലിൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിനാത്ത് നമുക്ക് പഠിക്കാനുണ്ട് ഒരു മാമത്ത് എന്ന്പറയുന്നൊരു ഒരാനേടെ വല്ല്യൊര് എനം ഒണ്ടായിരുന്നല്ലേ ആ അതിനൊക്കെ വംശനാശം വറ്റി ആഹ് പക്ഷെ അതിന്നീ എന്തക്കെയോ ഇന്നോ കാര്യങ്ങളൊക്കെയായിട്ട് ഇത് പുനർ നിർമ്മിക്കാൻ നോക്കുന്നുണ്ടെന്ന് ഇപ്പ സൈന്റിസ്റ്റ് വിഭാക്കത്തിൽ പെട്ട് ആഹ് നോക്കുന്നുണ്ട് ഇനിയിപ്പം അതൊണ്ട് നമുക്ക് അറിയാൻ വയ്യല്ലോ ഇതിനെ പറ്റി
ഇ മന്ഷ്യരൊക്കെ കാരണമാടീ ഇതെല്ലാം സംഭവിക്കുന്ന മനുഷ്യറെചിന്ത മനുഷ്യർക്ക് മാത് ത്രവേ ലോകോനാ
പിന്നര് ഫ പക്ഷി ഉള്ള ഫിനിക്സ്എന്ന ഫിനിക്സ് എന്ന് പറഞ്ഞൊര് പക് ക്ഷി ഒര് വംശനാശ ആഹ് അതും ഉണ്ടല്ലോ ആഹ് ആ പക് ക്ഷെടെ പേര് വെച്ചൊരു സിനിമ ഇറങ്ങിയിരുന്ന് അത് കണ്ടിട്ടുണ്ടോ നീയാ
ചാ അയ്യോ സെവൻ എനിക്ക് ഭയങ്കരം ഇഷ്ട്ടല്ലായിരുന്നില്ലേ ആ പാട്ട്
ആ നല്ലൊരു സിനിമയതില്ലെ നമുക്ക് ഈ പ്രണയിക്കുന്നതക്ക് കാണാൻ പറ്റിയ ഒരു പാട്ട് ട്ട് ഒര് സിനിമയാ
അവൻ അവനറിഞ്ഞോണ്ടല്ല ചതിക്കുന്നേ അവള്
ആഹ്
മരിച് ച്ച്പോയി എന്നുള്ളൊരിതിലാ
ഉം പക്ഷെ അത് അവ അവളെ സംബന്ധിച്ചിടത്തോളം അവക്ക് ആരൂല്ലാത്തടുത്ത്‌ ആഹ് നോക്കാൻ ആരും ഇല്ലായിരുന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇതില് വന്നിട്ട് ഇങ്ങനെ ഉം
ഭാ വെച്ച വാക്ക് തെറ്റൂഒണ്ട് എന്നാ തെറ്റു ഇല്ലാത്തൊള്ളൊരു രീതി ഈഹ്
നല്ല നല്ല കൊറെ കൊറെ സിനിമകളൊണ്ട് ഇന്നുച്ചക് വിടെ മീ ഇന്ന് മീൻ കിട്ടിയെന്തായാലും ഇന്ന് മത്തി കിട്ടി. മ് പിന്നെ മത്തീയും മത്തി വറ്ത്തത് മത്തിവറക്കാനായിട്ട് ഇങ്ങനെ പെരട്ടി വെച്ചേക്ക്ന്ന് പിന്നെ ഓമെൻ ക്യാതോരനൊണ്ട് പിന്നെ പുളിശ്ശേരി ഒണ്ട്, പപ്പടംഒണ്ട്, അച്ചാറൊണ്ട്.
എടീ പച്ച വെളോന്നും കുടിക്കല്ലേ. ഇപ്പൊ ഞങ്ങടെ അപ്പർത്ത് ഒരു കൊച്ചിന് ഷിഗല്ല ഇപന്ത ക്കെ അസുഖങ്ങളാല്യോ?
ഉം ആന്ന് ആന്ന് ശിഖല്ല വന്ന് കയ്ഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഛർദ്ദിലും
ആ കൊറോണ വന്നിട്ട് ഇപ്പ എത്ര വർഷം ആയെടീ?
കൊറോണ എന്നാ രണ്ടായിരത്തി എത്രയിലായിരുന്നു വന്നത്. പ്രളയം കഴിഞ്ഞിട്ടല്ലായിരുന്നോ കൊറോണ വന്നെ?
ആന്നാളെ പോവും ആ ന്നാളെ പ്രളയം കഴിഞ്ഞിട്ട് നിപ്പ അല്ലായിരുന്നോ അതോ നിപ്പ ക്ക് മുബെആയിരുന്നോ
ആഹ് എന്തോ എല്ലാ രോഗവും ശരി ഇങ്ങനെ വിടാതെ സത്യം നമ്മളൊക്കെ പേടിച്ചിരുന്നല്ലേ എവിടെ പോയാലും.
ഭാഗ്യം നമ്മക്ക് ഇതൊന്നും വന്നിട്ടില്ല പ്രളയാവാന്നേലും നിപ്പ ആന്നേലും കൊറോണ ആന്നേലും.
ഈ മൂന്ന് അസുഖത്തിന് ശിഖല്ല, കൊറോണ, നിപ്പ, ഇതിനെ ല്ലാത്തിനും മൂക്കീന്ന് മറ്റേ ഇൻഫ്ലുൻസ അത് ടെസ്റ്റ് ചെയ്യുന്നറിയ ഇൻഫ്ലുവൻസ ടെസ്റ്റ്. എല്ലാത്തിനും ഇങ്ങനെ മൂ ക്കീന്ന് പട്സ്ണ്ട് ആക്കുന്ന അതും അത് തന്നെ എന്തൊരു ബുദ്ധിമുട്ടാ അയ്യോ നമ്മളങ്ങ് വലഞ്ഞ് പോകും
എത്ര പിള്ളേര് മര്ച്ചു എത്ര പുതു ജീവനല്ലയോ എത്ര പേര് എന്തൊക്കെ ആഗ്രഹിച്ച് ജീവിച്ചവരായിരിക്കും.
പിന്നെല്ലാതെ നമുക്ക് വെഷമായി പോവും. ഒരു നേഴ്സ് ഒരു നിപ്പ സമയത്ത് ഒരു നേഴ്സ് മരിച്ചത് ഓർമ്മയുണ്ടോ? ഏ അയ്യോ.
പിന്നെ? വ പിന്നെ ഇല്ല അവനെ അറിയാവോ ല്ല വ മണ്ണിടിച്ചില്ലിൽ മരിച്ചേ
അർജുന.
അർജുനയോ അവന്റെ ജിം പിള്ളേരൊക്കെ കാര്യവല്യോ. അവന്റെ കൂട്ടാരൻ അന്നേ പറഞ്ഞ താ അവിടെ നോക്ക് അവിടെ ആ വണ്ടി മർഞ്ഞെ. പക്ഷെ അവരാരും അത് കേട്ടില്ല.
അതെ നമ്മള് നമ്മള് ഈ മനുഷ്യര് നമ്മുടെ ഈ ലോകത്തോട് ചെയ്യുന്ന ക്രൂരതകളാ നമക്ക് പിന്നീട് തിരിച്ച് വര്ന്നെ അതെന്നെ മൻസ്സിലായോ.
എടി മനുഷ്യര് തന്നാ മനുഷ്യന്റെ ശത്രു.
ശത്രുവാ അതന്നെ വേറെ ഒന്നുമില്ല ഇതിനകത്ത്.
ഈ പറയുന്ന അന്ന് കേട്ടായിരുന്നെങ്കി അവനിപ്പ ജീവനോടെ കണ്ടേന്നെ എത്ര പേര് അവന് വേണ്ടി പ്രാർത്ഥിച്ചല്ല്യോ.
മ് പിന്നെ നീ എന്തോവാ കറി എന്തോ വെച്ചന്നാ?
ഇവടെ ഞാനിന്ന് ചിക്കൻ ബിരിയാണി വെച്ചടി.
ആഹാ നീയാണോ വെച്ചെ?
ആ പിന്നെ ഭയങ്കര മഴയല്ലായിര്ന്നോ അപ്പൊ ഞാൻ മേളിൽ കൊർച്ച് തയ്യൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു.
മ് മ്
വെണ്ടക്കയും ത തക്കാളിയും പടവലങ്ങൊക്കെ എനിക്കിവിടെ സ്ഥലം ഉള്ളോണ്ടെ ഞാൻ ഇച്ചിരി പാകിന വി വിത്തൊക്കെ പാകിയായിരുന്നു. അതൊക്കെ ഇന്ന് വിളവ് വിളവെടുക്കണോന്ന് പറഞ്ഞോണ്ടിരുന്നതാ കുറച്ച് നിനക്കും വേണ്ടി എട്ത്ത് വെ വെക്കാമെന്ന് പറഞ്ഞോണ്ടിരിക്ക അപോ ഭയങ്കര മഴെന്ന്.
ആഹ് ഭയങ്കര മഴ ഇവിടൊക്കെ ഇന്ന് ഇവിടെ രാവിലെ ഭയങ്കര മഴയാ ഞാൻ രാവിലെ ഒന്ന് അമ്പലത്തി പോകണം പറഞ്ഞിരിന്നപ്പ ഭയങ്കര മഴ പിന്നെ ഞാൻ എണീട്ടില്ല അങ്ങ് മടി പിടിച്ച് പിന്നെ ഞാൻ കിടന്നു.
ഉം അപ്പൊ കൊറച്ച് ഇത് ഞാൻ വി ത്ത് കൂടെ നിനക്ക് എടുത്തു വച്ചിട്ടുണ്ട് അപ്പ വീട്ടിൽ കൊണ്ടുവന്ന് ചുമ്മാ നശപ്പിച്ച് കളയല്ലേ.
ആഹ് അങ്ങ് നട്ട് വെക്കാം കാരണം ഇനിയിപ്പോ ഈ വന്ന കാലത്ത് ഇനിപ്പോ വിഷം വിഷം ഇതായ പച്ച പച്ചക്കറിയേക്കാൾ നല്ലത് നമുക്ക് അല്ലാത്ത പച്ചക്കറികൾ വീട്ടി എന്തോമായികോട്ടെ. നന്മളെ പറ്റുന്നത് നമ്മള് നട്ട് വെച്ച് നമ്മുക്ക് അത് ഉപകാരപ്രദമാവു അല്ലേ.
നമ്മടെ ആരോഗ്യത്തിന് വേണേ കഴിക്കാം.
അത് തന്നെ അതാ ഞാനും വിചാരിച്ചെ ഇനി ഇപ്പ അങ്ങനെയെങ്ങാനും ചെയ്യാന്ന്.
ആഹ് പിന്നെ ഞങ്ങടിവിടെ കുറച്ച് മാങ്ങ പിന്നെ കസ്തൂരി മാങ്ങ ഇല്ലയോ ആഹ് ആഹ് കർപ്പൂരമാങ്ങ.
ഉം
കർപ്പൂരമാങ്ങയാണോ അത് ഞാൻ പിച്ച് വെച്ചിട്ടൊണ്ട്.
ആഹ് അത് അവിടെ ഒരുപാടുണ്ടോടി അത്?
പിന്നെ ഞങ്ങളവിടെ രണ്ട് മരമവൊണ്ട്‌ പിന്നെ മൂവാണ്ടന്റേം ഒരു മരഒണ്ട്.
ഉം ഇങ്ങളെ വീട്ടി പിന്നെ ഒരുപാട് സ്ഥലം ഒണ്ടായത് കൊണ്ട് എല്ലാം നടാം അതുകൊണ്ട് പിന്നെ കൊഴപ്
ചുമ്മാ അങ്ങ് വീഴുവല്ല്യോടീ കാറ്റത്തും മഴയത്തും. പിന്നെ നിനക്ക് ഇഷ്ടോവല്ല്യോ മാങ്ങാ അത് കൊണ്ട് ഞാൻ പിച്ചി വെച്ചിട്ടൊണ്ട്.
ആഹ് എടുത്ത വെച്ചേക്കണേ എടീ അവിടെ കോവയ്ക്ക വിളവെടുത്തോടീ. കോവയ്ക്കാ?
എന്ത്വാടി?
കോവയ്ക്ക വെളവെടുത്തോ?
കോവക്ക ഞാനിന്ന് പിച്ചാനിരിക്കുവാ, നീ നാളെ ഇങ്ങോട്ട് വാ അന്നാ.
ആഹ് എന്തായാലും ഞാൻ വരാ.
ന്റെ അതോ അതിന്റെ തയ്യും ഞാനെടുത്ത് വെച്ചിട്ടൊണ്ട് കേട്ടോ ഒരു കമ്പ് കൊണ്ടങ്ങു നട്ടാ മതി. അന്നിട്ടിങ്ങനെ അത് പടന്നിങ്ങനെ അയിന്റെ വള്ളി മേപ്പോട്ട് വരുമ്പോ ദാ ഇങ്ങനെ പടത്തി പടത്തി ഇടണം ഒരു വള്ളി കെട്ടി കേട്ടോ.
ആഹ് അത് കോവയ്ക്കാടല്ലേ വളം എന്തെലും ഇട്ട് കൊടുത്തോ നീയ്?
വളവും ഞാൻ തരാം വളം ഇവിടെ എടുത്ത് വെച്ചിട്ടൊണ്ട് വളം എടി വളവും കുറച്ച് ചകിരിച്ചോറും നമ്മടെ പൊതിക്കുന്ന തൊണ്ടിന്റെ ചോറൊക്കെ എടുത്തങ്ങിട്ട് കൊടുത്താ മതി.
ചാണകവും ഉച്ചയൊക്കെ ഇട്ട് കൊടുത്ത മതി ഇല്ലയോ ആഹ്
വേണെ ഞാൻ കുറേ ഇത് തരാം, വളം തരാം.
ആഹ് എന്നാ ഞാനാ അഹ് എന്നാ ഇപ്പങ്ങോട്ട് വരട്ടെ ഇവിടെ എന്തായാലും മഴ തോന്നുനിക്കാ ഞാന്നാ അങ്ങോട്ട് വരാം ഇപ്പ.
ആഹ് വ
ആഹ്
അന്നാ വാ നീ.
ആഹ് എന്നാ ശരി.